ഹലോ?
ഹലോ കേൾക്കാമോ?
ആഹ് കേൾക്കാം, കേൾക്കാം കേൾക്കാവോ? ആ ചായക്കെ കുടിച്ചോ? വൈകുന്നേര അല്ലേ ചായൊക്കെ കുടിച്ചോ?
അതെതെ ഇപ്പം വൈകുന്നേര സമയങ്ങളിപ്പ ചായൊക്കെ കുടിച്ചിട്ട് ഇനി വെറുതെ ഇരിക്കുവ.
ഓ പലഹാരം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പ്രധാനായിട്ട്.
അതുകൊണ്ട്.
പലഹാരം എന്തെങ്കിലും ഉണ്ടോന്നേ.
പലഹാരം ഇവിടെ ഇപ്പം മധുര പലഹാരങ്ങളാണ് ഇരിക്കുന്നത് അതാഇപ്പൊ ചായക്കോടൊപ്പം കൂടെ കഴിച്ചത്.
ഓ അതെയോ.
ആഹ് ജിലേബി, ലഡു.
ഓഹ്, ഓഹ്, ഓഹ് ഞാനാണെങ്കില് ഇവിടെ ഇങ്ങനെ ഇരിക്യാണ് അപ്പൊ ഞാൻ വിജാരിച്ചു. ഇപ്പൊ ഇന്ന് നമ്മള് ഇന്ന് ഞായറാഴ്ച ആയിരുന്നല്ലോ അപ്പൊ ഇന്ന് നമ്മള്. പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചക്കറികളുടെ ദോഷങ്ങളെ കുറിച്ച് ഒന്ന് സംസാരിക്കാന്ന് വിചാരിച്ചു കാരണം പൊതുവെ എല്ലാവരും പൊറത്തുന്നു പ പച്ചക്കറി വാങ്ങിയാണല്ലോ കഴിക്കുന്നേ.
അതെ അതെ ഇ എല്ലാ വീട്ടിലും മിക്ക എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ പുറത്തുന്നാണ് അവര് പച്ചക്കറി ഏറ്റവും കൂടുതല്. ആഹ് വേടിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത്.
അതെ, അതെ എനിക്കൊന്ന് അതായിരിക്കും ഒരുവിധം എല്ലാവർക്കും ഇഷ്ടം അല്ലേ?
അതായത് ഇപ്പൊ എല്ലാ എല്ലാവർക്കും അതാണ് ഇപ്പ ഇഷ്ടം പൊതുവെ ആരും അങ്ങനെപ്പ ഇങ്ങനെ ഇറങ്ങുമ്പ കൃഷിയൊന്നും ചെയ്യാറില്ലല്ലോ
പൊതുവെ എല്ലാരും വീട്ടില് അങ്ങനെ ഇപ്പം ജോലി ചെയ്യാനൊക്കെ അവർക്ക് സമയ എവുടുന്നാ.
അതെ അതെ അതും അല്ല ഇപ്പം നമ്മളിപ്പ പറയുന്നു പച്ചക്കറി വാങ്ങണംന്ന് പക്ഷെ പച്ചക്കറി ആരോഗ്യത്തിന് നല്ലതാണെങ്കിലും നമ്മൾ ഈ പുറത്തുന്ന് വാങ്ങുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലേ കാരണം പുറ ത്തു നിന്ന് വാങ്ങുന്ന പച്ചക്കറിയുടെ പ്രധാന ദോഷങ്ങൾ കുറെ ഉണ്ടല്ലേ?
അതെ അതെ തീർച്ചയായും അവരിപ്പം കീടനാശിനി ഉപയോഗിച്ചിട്ടുള്ള പച്ചക്കറി പെട്ടെന്ന് ഇപ്പം കായ ഇപ്പം കായ്ക്കാത്ത അത് കായ്ക്കാത്ത പച്ചക്കറികളൊക്കെ കീടനാശിനി അടിച്ചു അവരെ അത് പെട്ടെന്ന് കായ്പിക്കുന്നു. അങ്ങനെയൊക്കെ രാസവസ്തുക്കളൊക്കെയിട്ടു ഉ കൂടുതൽ കളർ അത് ഇപ്പം തക്കാളി പച്ച തക്കാളി ആണെങ്കിൽ കുറെ കഴുമ്പോ അത് പഴുത്ത തക്കാളിയാകുന്നു അങ്ങനെയൊക്കെ ഭയങ്കര ദോഷ വശങ്ങളുണ്ട് ഇപ്പൊ കടയിൽ നിന്നൊക്കെ നമ്മള് പച്ചക്കറികൾ വാങ്ങി കഴിക്കുമ്പോ
അതെ അതെ ചില പച്ചക്കറികളെ നമ്മ പറഞ്ഞ കീടനാശിനികളും രാസവളങ്ങളുംക്കെ കൂടുതൽ അവശിഷ്ടങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ആരോഗ്യത്തിന് ദോഷകര ആയിരിക്കും അല്ലേ?
അതായത് ആരോഗ്യ പ്രശ്നങ്ങള് ഏറ്റവും കൂടുതൽ ഉണ്ടകുന്നുന്നത് നമ്മള് കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറി കഴിക്കുമ്പോഴാണ് കാരണം എന്ന് വെച്ച ഇപ്പൊ നമ്മൾ ഇന്നൊരു പച്ചക്കറി വാങ്ങി നമ്മളിപ്പം കഴുകി വൃത്തിയാക്കി നമ്മള് വീട്ല് അടുക്കളെ വെച്ചാൽ തന്നെ രണ്ടു ദിവസംല്ല പിറ്റേ ദിവസം ആകുമ്പോൾ തന്നെ അത് ചീത്ത തയായി തുടങ്ങുകയാണ് അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക പച്ചക്കറി നല്ല തല്ല ചീത്തയാണ് എന്നിരുന്നാൽ കൂടി ആളുകൾ എപ്പോഴും കടയിൽ നിന്നാണ് വേടിക്കാൻ ശ്രമിക്കുന്നത്. അവരൊരിക്കലും വീട്ടിലിപ്പ കൃഷി ചെയ്യുന്നത് അപൂർവ്വങ്ങളെ അപൂർവ്വമായിട്ടുള്ളവരെ കൃഷിയൊക്കെ ചെയ്ത് അവര് ആഹ് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാറുള്ളൂ.
അതെ അതെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് പറയുന്ന എല്ലാ പച്ചക്കറിയും സുരക്ഷിതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അല്ല ചില പച്ചറി പച്ചക്കറികള് ഭയങ്കര പഴകീതോ രാസവസ്തുക്കളോ ഉപയോഗിച്ചതായിരിക്കും അതായിരിക്കണം നമ്മള് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതല്ലേ.
അതെ അതെ അതെ അ തീർച്ചയായുംപ്പം കടകളിലിരിക്കുമ്പോ നമുക്ക് തോന്നും എല്ലാ പച്ചക്കറികളും നല്ലതാണ് അത് ഒര് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല മറിച്ച് ആഹ് അറിയില്ല ഇപ്പൊ തീർച്ചായായി നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നത് തീർച്ചയായും പച്ചക്കറികൾമേടിച്ച് നമ്മ കഴിക്കും തിനോടൊപ്പം തന്നെയാണ്
അതെ അതെ അതുപോലെ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ പച്ചക്കറികൾ നമ്മൾ കഴിക്കുന്നതിന് മുന്നേ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ വൃത്തിയാക്കണം അതിനെപ്പറ്റി എന്തെങ്കിലൊക്ക അഭിപ്രായം പറയാനുണ്ടോ?
പച്ചക്കറികൾ ആദ്യം നമ്മൾ വാങ്ങിച്ചൊണ്ട്പ്പം പച്ചക്കറിൾ നമ്മളിപ്പം ഒരു കറി ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ആദ്യം നമ്മളത് നല്ല രീതിയിൽ ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ നല്ലൊരു പച്ചവെള്ളത്തിലോ ഉപയോഗിച്ച് നല്ല രീതിയി കഴുകണം. കഴുകി വേണം നമ്മളത് വൃത്തിയായിട്ട്
അതെ അതെ
വൃത്തിയായിട്ട് വേണം അത് കഴിക്കാൻ
അതെ അതെ അതുപോലെ തന്നെ നമ്മളിപ്പ പറയുന്നു നമ്മളിപ്പം പച്ചക്കറി വാങ്ങി ഇപ്പ ചില പച്ചക്കറികൾ നമ്മൾ കൂട്ടായിട്ട് വാങ്ങുമ്പോൾ ചിലപ്പോ അത് പഴകതായിരിക്കുംപ്പൊ പഴകിയ പച്ചക്കറികൾ കഴിച്ചാ എന്ത് സംഭവിക്കുമന്ന് ആർക് ർക്കും അറിയത്തില്ല ചിലരതൊന്നും മൈന്റില്ലാതെ
അതെ അതെ പഴകിയ പക്കറികൾ ഉപയോഗുമ്പോഴത്താണ് കൂടുതൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നത്
അതെ അതെ അവർക്ക് വയറുവേദന ശർദി ശേഷുപാ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായൻ സാധ്യയുണ്ടല്ലോ
അതൊരു കൂട്ട്ന്ന കൊണ്ടാണീ ഈ നമ്മക്ക് ആരോഗ്യ പ്രശ്നങ്ങള് വയറുവേദന ആഹ് ശർദ്ദില് അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ ഒട്ടേറെ അസുഖങ്ങള് നമ്മക്ക് ഉണ്ടാകുന്നത് പക്ഷെ ആരും ആഹ് അതിനോ ഏഹ് ബോധം അല്ല കാരണം അവര് വിചാരിക്കും പച്ചക്കറി കഴിച്ചോണ്ടല്ലാ അങ്ങനെ ഇപ്പോ ഒരു ഭക്ഷണം കഴിക്കുന്നൊണ്ടല്ലാ മറ്റേത് മറിച്ച് വേറെ എന്തെങ്കിലും ആയിരിക്കാന്നുള്ള ധാരണയിലാണ് ഇപ്പഴ്ത്തെ ആൾക്കാര് ചിന്തിക്കുന്നത്
അതെ അതെ തീർച്ചയും അതു അല്ലാ നമ്മളിപ്പം ഏഹ് കൂടുതൽ രാസവസ്തുക്കൾ ഉപയോഗിച്ചെട്ത്ത പ പച്ചക്കറി ആകർഷകമായ നിറവും വലിപ്പവും ഉണ്ടാവും നമ്മക്ക് കാണുമ്പോ തോന്നും ഭയങ്കര ഭംഗിയാണ് നല്ലതാണ് താണ്ന്ന് തോന്നും പക്ഷെ അതിനകത്ത് മൊത്തം മായവായിരിക്കും
അതെ അതെ ത പറഞ്ഞത് നൽ നല്ല ശരിയാണ് കാരണോന്ന് പറഞ്ഞാ ഇപ്പൊ പച്ച കെറി കടയിലൊക്കെ ഇരിക്കുമ്പോ നമ്മള് വല്യതാ വല്യ വലിപ്പം കണ്ട് നമ്മള് വിചാരിക്കും ആഹ് നല്ല പച്ചക്കറിയാണ് പക്ഷേ എന്നിട്ട അത് അങ്ങനെയല്ലാ അത് തെറ്റാണ് മറിച്ചത് രാസവസ്തുക്കൾ ചേർന്ന ഒരു കീടനാശി ഉപയോഗിച്ചുള്ള പച്ചക്കറിയാണ് ഇതിലും നല്ല നമ്മള് വീട്ടില് നമ്മള് ഏറ്റവും കൂടുതല് വീട്ടി തന്നെ ആഹ് കൃഷി ഈ ഇപ്പം തൊടങ്ങിയാ അതായിരിക്കും നല്ലതല്ലേ ഇപ്പൊ ഇത്രയും ആരോഗ്യ പ്രശ്നൊന്നും നമ്മക്ക് ഉണ്ടാവേയില്ല
അതെ അതെ തീർച്ചയായും അതു അല്ലാ എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ പൊറത്തുനിന്ന് ഇങ്ങനെ ആഹ് ഭക്ഷണം വാങ്ങുന്നു അല്ല പച്ചക്കറി വാങ്ങുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് വീട്ടില് പച്ചക്കറി കൃഷി ചെയ്യുന്നത് നല്ലതല്ലേ
അതെ അതെ പക്കറി കൃഷി ചെയ് ചെയ്യുന്നെ ഏറ്റവും കൂടുതൽ നല്ലതാണ് നമുക്ക് ഇങ്ങനെയിപ്പോ പൊതുവ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി വരികയാണ് ഈ തലമുറയില് അപ്പൊ പൊതുവെ നമ്മക്ക് ആരോഗ്യ പ്രശ്നങ്ങൊക്കെ കുറക്കാൻ നമ്മടെ ആരോഗ്യത്തിന് നല്ലതും വീട്ടി തന്നെ പച്ചക്കറി കൃഷി തൊടങ്ങുന്നതാണ് അത്എന്തുകൊണ്ടും നല്ല
അതെ അതെ ആഹ പൊറത്തു നിന്ന് വാങ്ങുന്ന പച്ചക്കറികളുടെ മറ്റൊരു ദോഷന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദീർഘകാലം സൂക്ഷിക്കാ രാസ വസ്തു ത്തുക്കൾ ഉപയോഗിക്കാറുണ്ട് അപ്പൊ അത് ആരോഗ്യത്തിന് നല്ലതല്ല നമുക്ക് ചെല ശ്രദ്ധിച്ചാ മതി നമ്മള് ചെല പച്ചക്കറികള് കൊറേ ദിവസം ഇരിക്കുന്നുന്നെ കണ്ടിട്ടുണ്ട് ഞാ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാ വിചാരിക്കും ഇതെന്താ ഇത്രയും നാള് ഇരിക്കുന്നെ അല്ലേ ഇതെന്താ പിന്നെ പിന്നെ എനിക്ക് കൊറച്ചും കൂടെ ബോധം വന്ന് തൊടങ്ങിയപ്പഴാണ് ഞൻ മനസിലാക്കുന്നത് അതിലെല്ലാം വെഷാണ് വെഷം ആയതുകൊണ്ടായിരിക്കും അതങ്ങനെ ഇരിക്കുന്നത്
അതെ അതെ നമ്മള് പാ നമ്മള് കൊച്ചുട്ടികളാവുമ്പോ നമുക്കറിയില്ലല്ലോ നമ്മള് വന്ന് വാ അച്ഛനും അമ്മയും പറഞ്ഞു തരുന്ന അറിവല്ലേ നമ്മള് ഇപ്പം കടേ തെരുമ്പം ആ പച്ചക്കറി കൊള്ളാം ആ തക്കാളി കൊള്ളാം ആ ക്യാരറ്റ് കൊള്ളാം പക്ഷെ എന്തിരുന്നാ കൂടി അത് നല്ലതല്ല നമ്മള് വളരുംതോറുവാണ് നമ്മക്കത് മനസ്സിലായത് പച്ചക്കറി കടയിലെ പച്ചക്കറി ഒരുവിധം ഒന്നും നല്ലതല്ലാ ആഹ് മിക്കതും നമ്മള് വീട്ടി തന്നെ കൃഷി ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് നമുക്ക് ഇപ്പ നമുക്കൊരു ബോധവൊണ്ട് അതാണ് നമ്മടെ ആരോഗ്യത്തിനൊക്കെ നല്ലതെന്ന്
അതെ തീർച്ചയായും അതുവല്ലാ നമ്മടെ ആരോഗ്യത്തിന് അത്യാവശ്യമായ ഒരു കാര്യമാണ് പച്ചക്കറി പക്ഷെ അയിന്റെ ഗുണനിലവാരത്തിലാണ് മാറ്റം എന്ന് വെച്ചാൽ നല്ല പച്ചക്കറിയുണ്ട് ചീത്ത പച്ചക്കറിയുണ്ട് നമ്മള് ഏതാണോ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നത് അതുപോലെ ഇരിക്കും നമ്മുടെ ഏഹ് ആരോഗ്യവും ഇന്നത്തെ കാലത്ത് നമ്മളിപ്പോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാലേ ഇന്നത്തെ കാലത്ത് ഏഹ് ഒരുവിധ എല്ലാ വീട്ടിലുള്ളവർക്കും ഏഹ് എന്തെങ്കിലും കുഞ്ഞ് കുട് കുട്ടികള് മുതല് എന്തെങ്കിലും ഒരു അസുഖങ്ങള് കാണും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാ എന്തെങ്കിലും ഒരു തരത്തിലുള്ള അസുഖ്
അതെ അതെ നമ്മടെ ജീവിതശൈലി മാറി ക്കൊണ്ടിരിക്കുവാന്നല്ലോ ഇപ്പ ജീവിത ശൈലി മാറാൻ ഏറ്റവും കൂടുതലും ഇതും പച്ച് നമ്മടെ ആഹാരം ആഹാരം ഭക്ഷണരീതിയിൽ നിന്നാണ് മാറുന്നത്
തീർച്ചയായും അതു അല്ലാ ഉം ആഹാരം ക്രമം എന്നെച്ചാ ഞാൻ പണ്ടൊക്കെ കണ്ടിട്ടൊണ്ട് കൃത്യമായ ഇടവേളകളില് ആഹാരം കഴിക്കും ഇപ്പൊ അങ്ങനൊന്നും അല്ലാ കുട്ടികളൊക്കെ വീട്ടിലുണ്ട് എങ്കി താനും ഉച്ചയ്ക്ക് കഴിക്കേണ്ട ആഹാരം മൂന്ന് മണിക്ക് രാ രാ എഴുന്നേക്കുന്ന ഭക്ഷണം രാവിലെ പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക് അങ്ങനെ തന്നെ ഒരു സമയക്രമം ഇല്ല കുട്ടികൾക്ക് പോലും. അല്ലെ പല സമയമാണ് കഴി ക്കിന്നത്.
പല സമയങ്ങളാണ് കുട്ടികൾ കാരണം ഒന്ന് ഒന്ന്ന്ന് പറയുന്ന ജീവിതശൈലി. നമ്മുടെ ജീവിതശൈലി മാറി ഭക്ഷണം മാറി ഉം പിന്നെ ഒന്ന്ന്ന് പറയുന്നെ ഫോണിന്റെ മൊബൈൽ ഫോണിന്റെ ഉപയോഗം വന്നു വന്ന് തൊടങ്ങുന്ന അൻ സരിച്ച് കുട്ടികൾ അത് അതോടൊപ്പം പോയി അപ്പം അവർക്ക് ഈ
അതെനിക്ക് തോന്നു ഈ പച്ചക്കറീടൊപ്പം തന്നെ പറയണ്ടൊരു കാര്യാണ്. ആ മൊബൈൽ ഫോൺന്റെ ആ ഒരു ഉപയോഗം കൊണ്ടാ കൂടെയാണ് കുട്ടികൾ ആ ഒരു രീതിയില് പോയത്.
അതെ ആ ഒരു രീതി ആ ഒരു ഭക്ഷണ രീതിക്രമത്തില് ഇപ്പം ന്നം പണ്ടൊക്കെ നമ്മടെ കാലത്ത് ന്ന് പറയുമ്പം അച്ഛനും അമ്മയും പറയും ഇനി പ ത്ത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് പത്ത് മണിക്ക് ഏഹ് രാവിൽത്തെ ഭക്ഷണം കാരണംന്ന് പറയുന്നത് അവർക്ക് അതേതായ സമയത്ത് നമ്മുടെ സമയക്രമത്തിലാന്ന് നമ്മൾ കഴിച്ചോണ്ടിര്ന്നത്. ഇപ്പഴ്ത്തെ കുട്ടികൾ അങ്ങനെയല്ല അവർക്ക് രാവിലെയുള്ള ഭക്ഷണമാണ് നമുക്ക് ഏറ്റവും പ്രധാനം രാവിൽത്തെ ഭക്ഷണം കഴിക്കുന്നാണ്. ഇപ്പ നമ്മുടെ വളർച്ചക്കായാലും ആരോഗ്യത്തിനായാലും അത് കിട്ടാതെ അവര് പതിനൊന്ന് മണിക്ക് കഴിച്ചോണ്ട് കാര്യമില്ലല്ലോ അപ്പൊ അവടതായ ആരോഗ്യത്തെ അവരെ അത് ബാധിക്കുകയും ചെയ്യും പക്ഷെ ഇപ്പഴല്ല കുട്ടികൾക്കത് മനസ്സിലാവ്ന്നെ പിന്നീടൊരു കാലത്ത് പടർന്ന് വളർന്ന് വൽതാകുമ്പഴായിരിക്കും പിന്നീട് അന്ന് ആ ഒരു സമയക്രമത്തിൽ കഴിച്ചിരുന്നെങ്കി ഇന്നി ഇപ്പോ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാവില്ല എന്നൊരു തോന്നൽ പിന്നീട് അവർക്കും ഉണ്ടാവും.
അതെ അതെ ഞാനും അതിലോട് യോജിക്കുന്നു കാര്ണം ഇപ്പഴ്ത്താ ഒരു ജീവിത ശൈലി രോഗങ്ങൾലും അല്ലെങ്കി ജീവിതത്തിന് ഒര് താളം തെറ്റല് എല്ലാം ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗൊക്കെ കൊണ്ടും കൂടിയാണ് പിന്നെ കുട്ടികൾക്ക് ഭക്ഷണം എന്താപ്പൊ അഗസ്ക്കൂന്ത വീട്ടിലുണ്ടാക്കുന്നയൊന്നും വേണ്ട പൊർത്തുനിന്ന് എന്തെങ്കിലും ആണ് അത്രയും സന്തോഷള്ളൊരു മനസ്സാണല്ലേ
ശെരിയാണ് അതെ അതെ കാ കാ അത് അതെ കറക് അത് വളരെയധികം ഏഹ് ശെരിയാണ്. കാര്ണംന്ന് പറഞ്ഞാ ഇപ്പഴത്തെ കുട്ടികൾക്ക് പൊതുവേ വീട്ട്‌ലെ ഭക്ഷണം വേണ്ട. അവര് പറയുന്നെ അയ്യേ ചോറോ ചോറും കറിയേ എന്നുള്ള രീതിയിലാണ്. അവര് പറയുന്നത് ചോറിനെയൊക്കങ്ങ് പുച്ചിച്ച് തള്ളുകയാ അവർക്ക് പുറത്ത് നിന്നുള്ള ഭക്ഷണം മതി പുറ ത്തുള്ള ഭക്ഷണം കുഴിമന്തിയോ ബിരിയാണി എന്തുവായിക്കോട്ടെ അവർക്കത് മതി. പക്ഷെ നമ്മള് വേണം മാതാപിതാക്കളും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം.
അതെ അതെ ഇപ്പൊ എനിക്കോന്നുന്നു ഒരുവിധം എല്ലാ അഛമ്മാര്വേയ് എന്താ കുട്ടികൾ കഴിക്കുന്നുണ്ട് കഴിക്കുവാണെങ്കി അതല്ലേ നല്ലേന്ന് വിചാരിച്ച് എന്തെങ്കിലും ഫുഡ് പൊറത്തുന്ന് ആകാരം വാങ്ങിച്ച് കൊടുക്കും. കാരണം വീട്ടില് ആഹാരം ചോറും കറിയും കഴിക്കുന്നില്ല, എങ്കി പിന്നെ പൊറത്തുന്നാണെലും കഴിച്ചാ മതിയല്ലോ ആ ഒരു ആ ഒരു മാനസികാവസ്ഥ അല്ല വേണ്ടുന്നതും കഴിക്കുവാണെങ്കിൽ ഏറ്റവും ശുദ്ധവായത് കഴിക്ക്യാ.
ഏത് ഏറ്റവും നല്ല ആരോഗ്യം അവര്ടെ ആരോഗ്യത്തിന് നല്ല രീതിയിലുള്ള ഭക്ഷണം വേണം അവർക്ക് കൊടുക്കാം. അവര് ഇ പ്പഴ്ത്തെ ഭക്ഷണമാണ് അവർടെ ഇനിയുള്ള തലം ഇനി ഇപ്പവര് വളർന്ന് വരുമ്പോൾ അവരെ നിലനിർത്തുന്ന ആരോഗ്യപര ആരോഗ്യ വന്മാരായിട്ട്. അപ്പാ ഇപ്പം വേണം നല്ല ഒരു നല്ല ഭക്ഷണം കഴിക്കേണ്ടത് അപ്പൊ. ഇപ്പൊ നമ്മൾ പൊറത്തു പോയി വേടിച്ചു കൊടുത്ത അവരെ ഇപ്പഴേ ഒരു അസുഖക്കാര് അ ആക്കാതെ അവരെ നല്ല നല്ല ഭക്ഷണം കഴി പ്പിക്കാനായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്.
അതെ അതെ എനിക്ക് തോന്നുന്നു ഈ കുട്ടികളെ കൊണ്ട് നമ്മള് വീട്ടിൽ ഇപ്പ സ്കൂളിൽ പോയിട്ട് വരുന്നു പഠിക്കുന്നു ട്യൂഷന് പോകുന്നു കിടന്നുറങ്ങുന്നു ഭക്ഷണം കൊടുക്കുന്നു ഇതിൽ നിന്ന് പുറത്തായിട്ട് ഇതിൽ നിന്ന് ഇത് കൂടാതെ നമ്മള് വീട്ടിൽ തന്നെ കുഞ്ഞ് കുഞ്ഞ് കൃഷികൾ ചെയ്യാ. അച്ചനമ്മമാര് ചെറിയ ചെറിയ തൈകള് വിത്തുകളൊക്കെ വാങ്ങി കുട്ടികളെ ഏൽപ്പിക്ക്യാ ഇന്ന് കുട്ടികള് പോസ് പ്രോത്സാഹിപ്പിക്ക്യാ. നീ ഇങ്ങനെ ഈ ചെടി നടുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്യാ അല്ലെങ്കി അങ്ങനെ ചെയ്യാ അത് ഇത് നിനക്കും ഏഹ് എന്താണ് നമുക്കും എക്ക ഉപകാരവാണ്. ഒന്നും വേണ്ട ഇന്നിപ്പം കുഞ് ഒരു കുഞ്ഞ് ഒരു വെണ്ടക്കയോ അല്ലെങ്കി ഒരു വഴുതനങ്ങയോ എന്തെങ്കിലും നട്ടെന്ന് വിചാരിക്കട്ടെ അത് ഇത്ര ദെവസം കഴിഞ്ഞ് പാ കോകുമാ വെണ്ടയ്ക്ക് മെയുക്കുവരട്ടി വെയ്ക്കാൻ വേണ്ടിയിട്ട് കുട്ടിയെതന്നെ കൊണ്ട് പറഞ്ഞു വിട്ട് പറപ്പിക്കാത് അവര് വന്ന് പറിച്ചെടുത്തോണ്ട് വന്ന് അവരെ കൊണ്ട് അത് ചെറുതായിട്ട് ഒന്ന് കൊത്തിയരിഞ്ഞൊക്കെ വെച്ചിട്ട് അമ്മ യ്ക്കും അച്ഛനും ഒക്കെ പറയാം മോനെ മോളെ നിങ്ങള് നട്ട ചെടിയാണ് നിങ്ങള് നട്ട വിത്താണ് നിങ്ങള് സ്വന്തമായിട്ട് തന്നെ നട്ട വെണ്ടക്കയാണ് ഇത് സ് സ്കൂള് കൊണ്ടോയി എല്ലാരോട്ക്കും കൊടുക്കണം അങ്ങനെയൊക്കെ പറയുമ്പഴാണ് കുട്ടികൾക്കും ഒരു ഉത് ഉത്സാഹം വര് എല്ലാവരു അത് ചെയ്യും
അതെ അതെ അതെ അത അതെ അതെ വളരെ ശരിയാണ് കാരണം അവരെയും കൂടി ഇത് പ്രോത്സാിപ്പിക്കണം. അവരും കൃഷിയിലോട്ട് ഇറങ്ങ പ്രേരിപ്പിക്കണംകാരണം ഇപ്പോഴത്തെ കൃഷി രീതികൾ എന്നൊക്കെ പറയാ ഇപ്പോഴത്തെ മാതാപിതാക്കൾക്കും പൊതുവ കുട്ടികളെ മണ്ണിലൊന്നും ഇറക്കാതെ വീടിനകത്തിരുന്ന് പുറത്തൊന്നും ഇറങ്ങരുത് മണ്ണ് പറ്റും മണ്ണ് അത് പറ്റും അഴ അതെ അതായത് കാണ മ ചാടിയോ മണ്ണ് ചാടി അടി പറ്റും എന്നൊക്കെ പറയാ അവരെ പേടിപ്പിച്ച നിർത്തിയൊണ്ട് ഇപ്പ പല കുട്ടികളും എന്താണ് പുറത്തോട്ട് ഇറങ്ങി അവരെന്താണ് മണ്ണിനോട്ഒന്ന് ഇണങ്ങി ചേര കഴിയുന്നില്ല കാരണം മണ്ണിനോടക്കെ ഇണങ്ങി ഏഹ് ച ചേർന്ന ഇപ്പം വളർന്നാലല്ലേ ഒരു ജീവിതം എന്താണ് അവർ കുട്ടി അറിയുകയുള്ളൂ മണ്ണിൻ്റെ ഗുണങ്ങളും അവരൊക്കെ അതിലൂടെ വേണം അവൻ കൃഷിയിലോട്ടൊന്ന് പഠിക്കാൻ കൃഷി ഇങ്ങനെയാണ് ഇപ്പം ഉം പറയാണെിൽ അപ്പൂപ്പനും അമ്മൂമാരൊക്കെയള്ള വീട്ടിലുകളൊണെങ്കിൽ ആ കൊച്ചുമക്കളൊക്കെ കൂടുന്ന അപ്പൂപ്പനും അമ്മുമ്മയുംക്കെ മരങ്ങൾ നടുകയക്കെ ചെയ്യുമ്പ അവര് അവരുടെ കൂടെ പോയി അത് എന്താണ് എങ്ങനെയാണ് ക്കെ മനസ്സിലകും പൊതുവെ ഇപ്പോഴത്തെ തലമുറ ഫോണിന്റെ ഉയോഗം വന്നതോടെ പൊതുവെ അങ്ങനെ ഇപ്പ അങ്ങനെ പോകാറില്ല നമ്മുടെക്കെ കുട്ടിക്കാലത്താണെങ്കിൽ നമ്മള എപ്പോഴും മിക്കപ്പോഴും അപ്പൂപ്പന്റെ അമ്മയുടെയും കൂടെയായിരുന്നു അവർ എന്ത് ചെയ്യുന്നു അതെ നമ്മള് ആകാം പരിധിയായിട്ട് നോക്കി നിന്നിട്ട് അതെന്തുവാ നമ്മളൊ ഒരു ചോദ്യമോ ചോദിക്കുമായിരുന്നു.
പുറം ലോകത്തേക്ക് ഇറങ്ങാ നമ്മൾ ശ്രമിച്ചു പക്ഷേ ഇന്നത്തെ തലുറ അങ്ങനെ ഒരു കാര്യത്ത്ക്ക് ആവശ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല പൊതുവേ അവർക്ക് വീടിനകത്ത് രിക്കണം ഫോൺ വേണം കളിക്കണം ഫ്രീ ഫയർ പോലുള്ള കുറേ എന്താ മാധ്യമ ആ ഗെയിമുകളൊക്കെ കളിച്ച് ഇങ്ങനെ
കളികളെല്ലാം കളിച്ച് അതെ അതെ അതെ അതെ ഇപ്പൊ പൊതുവെ അങ്ങനെയാണ് കുട്ടികൾ അത് പിന്നെ കൃഷി കൃഷിന്ന് പറയുമ്പോൾ ഒന്നും പ്രധാനമായിട്ട് പറഞ്ഞ കർഷക കർഷകരുടെ ഒരു അധ്വാനം ഉണ്ട് കൃഷി എന്ന് പറുമ്പോ പൊതുവേ നമ്മ കർഷരെയാണ് ഓർക്ക. ഇപ്പ കർഷകരുടെ കർഷകരുടെ അധ്വാനം കൊണ്ടാണ് നമ്മളിപ്പം ഇപ്പ നല്ല ആരോഗ്യമായ എ പച്ചക്കറികളും ചില ഇടങ്ങളിൽ കിട്ടാറുണ്ട്
അതെ അതെ അതുകൊണ്ട് നമ്മള് എനിക്ക് തോന്ന ആ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളങ്ങളൊക്കെ മനസ്സിലാക്കി അവരെ സഹായിച്ച് അല്ലെ അവർക്ക് ഏറ്റവും അനുയോജ്യമായ അവസരങ്ങൾ ഒരുക്കി കൊടുത്ത്. അവരെ പ്രോത്സാഹിപ്പച്ച് അവരോട് സ്നേഹവും ബഹുമാനത്തോട ഒരിക്കലും കർഷകർന്ന് പറഞ്ഞ് താഴ്ന്ന ജോലി അല്ല നമ്മുടെ എല്ല അവരുടെ ആരോഗത്തിന് വേണ്ടി പോരാടുന്നവരാണ് അപ്പൊ അവരെ നന്നായിട്ട് സ്നേഹച്ച് ബഹുമാനിച്ച് നല്ലൊ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമ്മളും സ്വയം പര്യാപ്തിച്ച് അവരോടൊപ്പം നമ്മളും കൃഷി ചെയ്ത് നല്ലൊരു സമൂഹത്തെ വാർത്തെടുത്ത് ആരോഗ്യപരമായി മുന്നോട്ട് ജീവിക്കാൻ കഴിയട്ടെ അല്ലെ
അതെ അതെ പിന്നെ പെതുവെ പറയഞരുമ്പോൾ വിദ്യാലയങ്ങളില്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്ക് എന്താവണമെന്ന് പറുമ്പോൾ ഒരു കുട്ടി കർഷകരാ എനിക്ക് കർഷകനാണെന്ന് പറയുമ്പോൾ തന്നെ മറ്റുള്ള കുട്ടികൾ ചിരിക്കയാണ് കാരണം എന്താണ് അവരെ താഴ്ത്തി അവരെ താഴ്ന്ന തട്ടിൽ ഇപ്പൊ സമൂഹം നോക്കിക്ക കാണുന്നുണ്ടാണ് ആ കുട്ടികൾ അങ്ങനെ ചിരിക്കുന്നത് പക്ഷെ അവന്റെ ചിന്ത എന്താണ് കർഷക എന്ന് പറയുന്നത് താഴ്ന്ന തട്ടേല്ലേ ഏറ്റവും ഉയർന്ന തട്ടിൽ തന്നെയാണ് കർഷകർ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിത നമ്മൾ തന്നെ നമ്മുടെ ജീവിതവും നമ്മുടെ വരുമാനം ഒക്കെ മുന്നോട്ട് പോവുന്നത് തന്നെ
അതെതെ തീർച്ചയായും അപ്പ നമുക്ക് കർഷകരെ ബഹുമാനിക്കാം